ഹലോ ആഹ് കേക്കണില്ലേ? ഹലോ കേൾക്കണില്ലേ ആ ഉണ്ട്ണ്ട് ഇവിടെ കേക്കുന്നുണ്ട്.
ചെറുതായിട്ടേ കേക്ക്ണുള്ളൂന്ന്.
ആ എനിക്ക് ശരിക്ക് കേക്കണ്ട്. ആ എന്തോരു സൗണ്ട് ഇങ്ങനെ കേക്കണ്ട്.
അതെ. പക്ഷെനിക്ക് കേക്ക അങ്ങനത്തെ സൗണ്ട് കേക്ക്ണില്ല പക്ഷെ നിങ്ങളുടെ വോയിസ് ചെറുതായി കേക്കുണു.
ആ ഇപ്പൊ ശരിക്ക് കേക്കണ്ടോ?
ആഹ് ഇപ്പ കുഴപ്പല്ല.
ഞാനൊന്നുകൂടി സൗണ്ട് കൂട്ടി സംസാരിച്ചതാണ് അത ചോദിച്ചത്.
ആ കൊഴപ്പല്ല.
ഭക്ഷണം കഴിച്ചോ?
ഇല്ല കഴിക്കണം.
ഇല്ല കഴിക്കണം കൊറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മണി രണ്ട്ര ആവും.
ആഹ് അതെന്താ ഭക്ഷണത്തിനെന്ത? സ്പെഷ്യലായിട്ടന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഇന്ന്. ഇതാണ് ചെറുപയറ് കറിയാണ്. പിന്നെ ചീര മുരിങ്ങയിരുന്നു. മുരിങ്ങ കൂട്ടാന് അതെ.
അതൊക്കെതന്നെ കഴിക്കണ്ടത് എർച്ചിം മീനും മാ ത്രം കഴിച്ചിട്ട് കാര്യല്ലല്ലോ.
അതെ.
വൈറ്റമീനും പ്രൊട്ടീനൊക്കെ പോര്ട്ടലെ.
മ് അവിടെയോ?
ഇവിടെ എന്താ വെണ്ടക്ക. പയറുപ്പേരി അങ്ങനെ. അതൊക്കെതന്നെ ഉച്ചക്ക് കിടക്കാറില്ലേ?
ആ കഴിച്ചിട്ട് കൊറച്ചു നേരം കിടക്കും പിന്നെ കുഴച്ചഴിഞ്ഞ് കൊറച്ചുനേരം കിടന്നാപിന്നെ മക്കള് വരാ സമയാവും ഒരു മോന്ണ്ട് വരാൻ സമയാവും.
തന്നെ വൈന്നേരം വരെണ്ടല്ലല്ലേ ഇപ്പൊ ക്ലാ
ആ ഇപ്പൊ മൂന്ന് മണിയായ മൂന്നരക്കനിക്ക് വുടും. ആ രാവിലെ എട്ടരക്ക് വരും ബസ്.
ആ ഭക്ഷണംക്കെ കൊണ്ടു പോണോ അതവിടെണ്ടോ?
ഇല്ല കൊണ്ടു പോകും.
ആ പിന്നെ എന്തൊക്കെ ടൂറൊക്കെ പോവലുണ്ടോ
ടൂറ് പോയിട്ടില്ല അപ്പൊ എന്നാണ് പോവാ വിചാരിച്ചു പോവാൻ പറ്റിയില്ല
ആ ആ നല്ല തിരക്കല്ലേ സ്കൂള് ഒ
അതെ സ്കൂളാപ്പണ ഇപ്പൊ തിരക്കിലാണ്
രണ്ടു കൂടി ഒരുമിച്ച് ആയോണ്ടേ
ഈ
ഉപ്പില്ലല്ലോ അധികം മൂന്നാ ദിവസത്തെ ഗ്യാപ്പ്ല്ലേ ഉള്ള ഇനി
ആ
ആ അതൊണ്ട
ഞങ്ങള് പോയിന് എന്താ കക്കാടം പോയില്
ഉം
നാല് ദിവസം മുമ്പ് റിസോർട്ടൊക്കെ എടുത്ത്ങ്ങാണ്ട് അവിടെ നിന്നു ഒരിസം കുറേ ആയി പോവണം പോവാണെന്നു പറയണ് പിന്നെ ഭർത്താവും ഭർത്താവിന്റെ ഫ്രണ്ടും ഭാര്യ ഒക്കെ ഉണ്ടേനു
ശെ ഓ ഒരു വേറെ ഗ്രൂപ്പായിട്ട് പോയത്ലെ
എങ്ങനെ
വേറെ ഗ്രൂപ്പ് ആയിട്ട് പോയതാണോ
അങ്ങനെ അങ്ങനെ പോയി ഒരു ദിവസം ങ്ങണ്ട് അവിടെ മാല കണ്ട് കാണനി കൊടു കുത്തിമാല കേട്ട്ക്കണേ അവിടുക്ക് പോയിക്കണോ
ഇല്ലല്ല കേട്ടക്ക കേട്ട്
ചറ്റത്തില്ലേ മാഴായിനി പോയ അന്ന് മായൊന്നുല്ല പിറ്റേന്ന് മായ ഉണ്ടെന്നു ഞങ്ങള് അലക്കുന്നത് കേയറി ടൈമിലൊക്കെ മഴാണ് പോയപ്പോ കൊഴപ്പൊന്നുമില്ല സുഖമായിട്ട് കേയറി ഇറങ്ങാൻ നേരത്ത് പിന്നെ ഈ മായ പെയ്തിട്ടേ കൊറച്ച് ബുദ്ധി ബുദ്ധിമുട്ടിറങ്ങാൻ പക്ഷേ ന രസമാണ് കാണാൻ എൻറെ മുകളില് പോയാല് നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്
നന്നായിരിക്കും മഴ ടൈമില് നന്നായിരിക്കും കാണാനും പക്ഷെ ഒന്നും പെട്ട നന്നായി കാണാനുള്ള ഒരു ഇത് കിട്ടില്ല അവിടെ
ആ നല്ല തിരക്കുണ്ട് മഴാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തിരക്ക് ഇതെവിടുന്നാണ് ഈ ആൾക്കാരൊക്കെ പാടെ അറിയില്ല കോട മൂടിട്ടേ നമുക്ക് നിലത്തേക്ക് ആ കുന്നിൻന്റെ മുകളിഞ്ഞിട്ട് കാര്യല്ല മലമേലാണ് താഴത്തോട്ട് നോക്കിയാലും ഒന്നും കാണൂലാ
ആ
അങ്ങനെ മുടി ഇടക്ക് ഒന്ന് തെളിയും അപ്പൊ കാണാൻ നല്ല രസാ
ഇന്റെ ഫോട്ടോക്കെ എടുത്തോ
ആ ഫോട്ടോക്കെ എടുത്തു ഫോട്ടോ വീഡിയോക്കെ എടുത്തു
ഉം
പിന്നെ സ്വിമ്മിംഗ് പൂള് എന്താ റിസോർട്ടില് സ്വിമ്മിംഗ് പൂളും അങ്ങനെ കുറെ സെറ്റപ്പ് ആയിട്ട് അങ്ങനെ എന്താ ഈ കുട്ടികൾക്ക് കളിക്കാനല്ലേ സീസോമ് ഊഞ്ഞാല അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കൊറെ കാര്യങ്ങളൊക്കെ ഇണ്ടനി അങ്ങനെന്നു ന്ന് ഞങ്ങള് പോന്നു വൈകുന്നേരം ആയപ്പോഴത്തെന് വീട്ടിലെത്തി
എത്രയ തുമ്പോ സമയം അയ്യോ
ആഹ് സമയം മഖ്-രിബ് വാങ്ക് കൊടുക്കാനൊക്കായിരിക്ക്ണു വീട്ടിലെത്തിയപ്പൊ
ശെരി ശെരി
റോഡൊക്കെ ഭയങ്കര ഇതായിരിക്കണ് പോവാൻ പോവണ റോഡൊക്കെ ഏഹ് ഈ ആൾക്കാരിങ്ങനെ പാസ്സെയ്ത് പോണോണ്ടേ രണ്ട് സ്ഥലത്ത്ക്കൂടെ പോവാർന്ന് ഞങ്ങള് പിന്നെ സ്കൂൾക്ക് എല്ലാ റോഡും നോക്കിന് കൊറച്ച് കൂടി ദൂരണ്ട് അങ്ങനെ പോയി പിന്നെ എന്തൊക്കെയാ ഹസ്ബന്റ് ജോലിക്ക് പോയോ
ഇല്ല നെയ്റ്റാന്ന്
നൈറ്റ് ആഹ് നൈറ്റാവുംല്ലേ ആഹ്
ആളിപ്പൊറങ്ങണ് പിന്നെ രാത്രി രാത്രിയാ പോണ്
ആഹ് അങ്ങനെ അത് ശെരി ഇന്ന് മയയുണ്ടോ
ഇല്ല ഇവിടെ മഴയില്ല അവിടെ മഴയ്ണ്ടോ?
ഇന്ന് വെയില്ണ്ട്
ഉം
സാധാരണ ഇപ്പമഴയായി ട്ടെ ഡ്രെസ്സൊന്നും ഉണങ്ങണില്ല ആ സ്കൂൾടെപ്പൊ അങ്ങനെയാണല്ലോ ഉൽഘാടനം തന്നെ കൊടയും ചൂടി പോവാണല്ലോ
ഉം ഹ്മ്
ഒത്തിരി രസാ
പക്ഷെ ആദ്യത്തെ മാരിയൊന്നു അല്ല ആദ്യാണ് നന്നായിരിക്ക ആദ്യം സ്കൂള് തൊറന്ന് കാല് വെക്കുമ്പളിക്കും
നല്ല മഴയായിരിക്കും ആഹ് ഇപ്രാസൊന്നും അങ്ങനെയല്ല
ഇപ്പൊ ചെലപ്പോ നേർത്തെ വരും അല്ലെങ്കിൽ വഴുകി വരും അങ്ങനെയാണ് മഴ
ഇപ്പൊ അയിന് സീസണനുസരിച്ചൊന്നു അല്ലല്ലോ മാഴയും വെയിലുഒക്കെ ഒക്കെ പോച്ച പോലെയാണ് അങ്ങനെ ഡ്രസ്സൊന്നും ഒണങ്ങണില്ലേ എന്താ ഇവിടെ പിന്നെ കൊറച്ചാൾക്കാരുണ്ട് ഞങ്ങള് കൊറച്ച് കൂട്ടുകുടുംബാണ് പിന്നെ ഈ സ്ഥലണ്ടാവൂല നാ ത്തൂന്റെ മോള് പ്രസവിച്ചുവന്ന് കിടക്ക്ണ്ട് പിന്നെ ഈ അയലൊക്കെ ഫുള്ളാണ് ഇപ്പിന്നലെ കൊറ ച്ചുച്ചന്റെ ശേഷം വെയില്കിട്ടി ഇന്നതേമാതിരി ഇന്ന് വെയിലെന്നെയാണ് അപ്പൊ കൊറയൊക്കെ ഡ്രസ്സൊക്കൊന്ന് ഒണക്കിയെടുത്തക്കണം ഉം ഒണങ്ങിക്കിട്ടി അങ്ങനെ പിന്നെന്തൊക്കെയുണ്ട്
കഴിക്കാനായിട്ടില്ല
ഞാന് അങ്ങനൊന്നുല്ല രണ്ട്മണിന്റുള്ളിലായിട്ട് എപ്പളും കഴിക്കും പിന്നെ വെഷക്ക്ആണെങ്കി അയിന്റെ മു മ്പില് ചെലപ്പം പത്ത് മണിക്ക് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ലെങ്കി ചലപ്പൊരു നേരത്തെ ഒരു മണിന്റെ മുമ്പ് കഴിക്കും
ഹ്മ് ഓഹ്
അല്ലെങ്കി പിന്നെ രണ്ട്മണിന്റുള്ളിലായിട്ടങ്ങനെ കുട്ടി എന്താ മോന് വരുമ്പെന്താ ചായക്കെന്തേലും കടികളൊക്കെ വേണോ
ഇല്ല കടികളൊന്നും അങ്ങനെ കഴിക്കില്ല എന്തെങ്കിലും ന് ഇപ്പൊ എന്തെങ്കിലും പലഹാരങ്ങള്ണ്ടെങ്കി എന്ത് പലഹാരം ഇങ്ങനെ മിച്ചറെന്തെങ്കിലൊക്കെ കാണെങ്കിന്നെന്നെ വാണം കയിക്കൊള്ളധികം ആഹ്
ആഹ് അത്ശെരി
അവൻ വേ വേകത്തി കഴിക്കില്ല ചെലപ്പോ ക്ഷീണത്തി അങ്ങനെ ഒറങ്ങും
ആഹ്
യു കെ ജി ആന്ന പോണതേ തന്നെ ഉറങ്ങാൻ അവൻ രാവിലെ രാത്രി ഉറങ്ങാൻ വഴുകും നേരത്തെ ഉറങ്ങാൻ പറഞ്ഞാൽ കേൾക്കും കയില്ല എട്ട് മണിക്ക്റങ്ങടാ ഒമ്പത് മണിക്ക്റങ്ങാ പറഞ്ഞാ കേക്കട്ടില്ല പത്ത്ു പതിനൊന്ന് മണി വരെ ഡാൻസ
ആഹ മോളും അങ്ങനെ തന്നെ യ കെ ജി തന്നെയാണ് എന്താ മോളും അങ്ങനെ തന്നെ ഇവിടുന്ന് ഉറങ്ങിയ ശീലായതാണേ അപ്പൊ ഈ സ്കൂളിൽ പോകുമ്പോ പിന്നെ ഓലക്ക് പെട്ടെന്ന് നമ്മതൊരു ബുദ്ധിമുട്ട്
ഉം ഉം പക്ഷ എൽ കെ ജിയിലും കൂടി ഉറക്കും
ആഹ് ഭക്ഷെ ഉറങ്ങണണ്ട് ഉറങ്ങിക്കോട്ടെ കരുത ടീച്ചർച്ചന്റെ ശേഷം മോക്കവാ അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്ക
ആഹ് ഇവിടെയൻ തന്നെ പക്ഷെ സ്കൂളിൽ പോയാ പിന്നെ പൊടിച്ചിട്ട് അവ പൊിച്ചിട്ട്ഴിക്കണ്ട്
ആഹ അങ്ങനെയൊക്കെ തന്നെ ഞാനും തന്നെ സ്കൂള് വിട്ടന്ന എന്തേലും പയോ അങ്ങനെ എന്തേലും ച അവിടന്ന് കഴിക്കൂലന്ന് പറയുന്ന കേക്കലുണ്ട് ഇപ്രാവശ്യം എന്താ അവസ്ഥ ഇ അറിയില്ല ഇണ്ട് എന്നൊക്കെ പറയണണ്ട്
വീട്ടിൽ വന്നാ കഴിക്കാനൊന്നും നിക്കില്ല കഴക്ക്ി പറ ഞ്ഞവച്ച കേൾക്ക്കേയില്ല എനിക്ക് വേണ്ട പറ ും വിശപ്പില്ലന്ന്
ആ
എന്ത് കഴിച്ചിട്ടാണാവോ ആ ഇത്തിരിയാക്കി കൊടുക്കും അത്െന്ത് കഴിച്ചിട്ടാണാവോ വിഷ ഇല്ലാത്ത
ഉം പ്രായം അതല്ലേ ഭക്ഷണമക്കെ കഴിക്കാനൊക്കെ മടിയ ബാക്കറിയയും മിട്ടായൊക്കെ തന്നെ
അതന്നെ അ
ആഹ അല്ലാത്തതൊന്നും വാണ്ടിരില്ല ഓല് കരുതിയതാണ ങ്കി ഒര ഒറ്റക്ക് തിന്നുടുത്ത് ക്കാണ്ട് വെച്ചെടുത്താം
അപ്പ ലേ സഖ തിന്നുകൊണ്ടിരുന്നാണ് ഞൻ എങ്ങനൊക്കെയോ പറഞ്ഞു പറഞ്ഞു എങ്ങനെയൊെയോ നിർ
ഏ
ആഹ് ലേസൊക്കെ കഴിക്കുമ്പ വായിലൊക്കെ പുണ്ണ് വരിക അതുകൊണ്ട് കഴിക്ക ണ്ട പാണ് ട്ട് ഞാന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കയാണ് അതി ന് ശേഷം വാങ്ങിട്ട് പിട്ടൊന്നില്ല
ഉം
എരിവക്കെ കഴിക്കുമ്പോ എ എരിച്ചല് വരില്ലേ പോയി അതൊണ്ടാണ്
ലേസ ഒക്കെ എനിക്ക് കേഏടല്ല സാധനങ്ങളല്ലേ ന്താരം പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്ത് അവിടെ എന്താ വൈകുന്നേത്തപ്പോ
എന്ത്
വൈകുന്നേരം ചായക്ക്
ചായക്ക് ഇവിടെ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല ഈ നോബിന്റെ ടൈമിലൊക്കെ അങ്ങനെ ഉണ്ടാക്കും
ആഹ നോമ്പിൽ ടൈമിൽ എല്ലാവറെ വീട്ടിലും
ആഹ അല്ലാത്ത ടൈമിൽ അങ്ങനെ ഉണ്ടാക്കല ഒന്നുല്ല പിന്നെ ഈ പായൊക്കെ ഉണ്ടെങ്കിലൊക്കെ വാട്ടിങ്ങാണ്ട് അങ്ങനെ പൊരിച്ച്ങ്ങാണ്ടോ അങ്ങനെ അങ്ങനെ എന്തേലുമൊക്കെ ഇങ്ങെ ഉണ്ടാക്കുന്നല്ല അത അല്ലെങ്കിൽ അങ്ങനെ ഇണ്ടാക്കണന്ന രാവിലത്തെതന്നെ ഇങ്ങനെ പോണല്ലേ
ഉം
അങ്ങനെ പോണില്ലേ റയ. പിന്നെ
ഹലോ ചെറുതായിട്ട് കേക്ക് ണെന്താവലെ? റേഞ്ചിന്റെ പ്രോബ്ം ആയിരിക്കോ?
ചെലോൽക്ക് വിളിക്കുമ്പോഴൊക്കെ ഇണ്ടാവണണ്ട് ഇനിഈ ആപ്പിന്റെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ കോൾ ചെയ്യുമ്പോല്ല സർവ ആണ എന്താ അറിയില്ല ചെലോല് കേക്കണില്ലന്നൊക്കെ പറയിണ്ടേനി. ചെലോൽക്ക് തീരയും കേക്കുന്നില്ല നമ്മളനി ഒക്കെ പറയണം അപ്പഴൊക്കെ കേൾക്കുന്നുള്ളു.
അതെ ഉറക്കെ പറഞ്ഞാലേ കേൾക്കുന്നുല്ല ഇപ്പൊ നിങ്ങളടെ സൗണ്ട് ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. എത്ര വലുതായിട്ട് കേക്കുന്നു ഇപ്പത എന്റെ ഫുള്ളാണ്.
ഒക്ക ഉണ്ട്
ആഹ എന്റെ ഫുള്ളാണ് വോയിസ് എന്താണെന്ന്റിയില്ല. നെറ്റ് ഇഷ്യു നെ ആയി
അതാ ആവും അതുകൊണ്ടെയ്ക്കാരും ശരിക്ക് കേക്കാത്തത്.
എത്രായി നാത്തൂന്റെ മകൾക്ക്?
തൊണ്ണൂറ ആവാനായി എൺമ്പത്താറി സൊ കെ ആയി തോന്ന്ണ്ട്.
ഉ ഇവിടെയാണോ ഇവിടെയാണോ?
ആഹ ഇവിടെണ്ടേ.
ഉം തന്നെയ.
ആഹ
ഉം
പിന്നെ എന്തൊക്കെയാ എന്നാ ഭക്ഷണം കഴിച്ചോ നേരം വൈകി കൊറേ ആയില്ലേ?
ആഹ ശരി
ആഹ എന്ന പോട്ടല്ലേ ശരി.